ഉം കാറെ കിട്ടി കിട്ടി.
ഉം ഉം
ആഹ് എത്ര തവണയാ യ്യോ ഞാൻ വിളിക്കുന്നേ കിട്ടുന്നേഇല്ല. ഇപ്പോഴേതായാലും കിട്ടിയല്ലോ
ആഹ് ആഹ് സന്തോഷം ഉം
എന്നാ വിശേഷം
ആഹ് അങ്ങനെ പോണു കൊഴപ്പില്ല ഉം മക്കളൊക്കെ ന്ന് ഇണ്ടായിരിക്കുംല്ലേ ഇന്ന് അവധിയല്ലേ
ആഹ് ഉണ്ട് ഉണ്ട് ഇന്ന് എന്താണ് അല്ല സോറി ഇന്നെന്താണെന്നല്ല പിന്നെ നിങ്ങള് എന്താ വർക്ക് ചെയ്യുന്നേ. ജോലി ചെയ്യുന്നേ.
ഇല്ല ഞാൻ പ്രത്യേയിച്ച് ജോലിയൊന്നും ചെയ്യ് ല്ല വീട്ടിൽ തന്നെ..
ഉം ഉം ഭർത്താവിന്റെ കാര്യോം പിള്ളേരുടെ കാര്യോ ഒക്കെ നോക്കിങ്ങനെരി ക്ക്യാണ്
ഇരിക്ക്യാണ്
ഉം ഉം
വീട്ടില് പിന്നെ ഈ ഭക്ഷണത്തിന്റെ പണി വരുമ്പോ അതിന്റെ പണികൾ ഉണ്ടാവും ഇഷ്ടം പോലെ
അങ്ങനെ
ഏഹ്
ഇങ്ങനെ ഭക്ഷണത്തിന്റെ പണികള്
ഞങ്ങൾക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി ഓരോരോ ഓരോരുത്തരോ എന്തെങ്കിലും ആവശ്യങ്ങൊക്കെ പറയും ഇത്ര പേർക്ക് ആഹാരം വേണം എന്നൊക്കെ പറയുവേ അന്നേരം അതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണ്ട് ബിരിയാണി ചോറ് പത്തിരി അങ്ങനെ എങ്ങനെ
ഉം
അപ്പൊ വീറ്റ് വെച്ച് തന്നെ അത് ഉണ്ടാക്കണം അങ്ങനെയാവുമ്പോ നല്ല പണിയാണ്
അതെ അത് നല്ല ജോലിയാണല്ലോ നല്ല ജോലിയാണ് നമുക്ക് ആളുകൾക്ക് നല്ല മനസ്സറിഞ്ഞ് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം
അതെ അതെ
ഉം ഉം അത നിങ്ങളെ ഭക്ഷണം ഇഷ്ടപ്പെടുമ്പോൾ അവര് വീണ്ടും വരും
ഭക്ഷണം ഉണ്ടാക്കുന്നത് നമുക്ക് നല്ല ജോലിയുംണ് ഭക്ഷണം ഉണ്ടാക്കണം ഉണ്ടാക്ക കഴിഞ്ഞാൽ അതെല്ലാം കഴുകി വെക്കണം അടുക്കള വൃത്തിയാക്കണം
പിന്നെ നമുക്ക് വേറരി ഇത് ഏഹ്
ഒറ്റക്കാണോ ചെയ്യുന്നെ
അല്ല അല്ല അല്ല ഭർത്താവാണ് മെയിൻ ഞാന് കൂടെ ഒരു സഹായേ ആഹ്
ആഹ് അപ്പഴേക്ക എല്ലാം ചെയ്യൂല്ലേ
ഉം
ഭർത്താവ് ദി പിന്നെ കൂടെ ഉള്ളത് കാരണം നമുക്ക് ധൈര്യ ആണല്ലോ
അതെ അഹ് ഭർത്താവണന്ന് നോക്കി നടത്തത് ഞാൻ ചുമ്മാ ഒരു സഹായായിട്ട് നിക്കണതേള്ളൂ
ഹായി ആയിട്ട് നിക്കുന്നതേ ഉള്ളോ ഭർത്താവിന്ന് ഭർത്താവിന്റെ കൂടെ ഒരു ആള്
ഉം
എന്ത എന്തായാലും ഭർത്താവിനെ സഹായിച്ചൊണ്ട് പിന്നെ പോന്നത് നല്ല കാര്യമാണല്ലോ ഭർത്ത അന്ത് വളരെ സഹായ ആകുമല്ലോ
അതെയാണ്
അതെ അതെ അതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും പോകുന്നതാണല്ലോ ജീവിതം അല്ലേ കേൾക്കുന്നില്ല നിൾക്കത്തില്ല എന്ന മിണ്ടാത്തെ എന്താ മിണ്ടാത്ത എവിടെയാ ഒന്നുമിണ്ടാത്ത ഏഹ് എവിടെ പോയി ഒന്നും മിണ്ടുന്നില്ലല്ലോ ഒന്നും മിണ്ടാതെ നിക്കന്നെ